ശുഖമാണ് എന്താണ് സുഹൃത്തിന്റെ വിശേഷങ്ങള്
ആഹ് സുഖമാണ് എവിടെ എവിടെയാണിപ്പോ പണിയെടുക്കുന്നത്
ഞാന് നിലവില് നാട്ടിലിണ്ട് ഞാനൊരു കാര്യം അറിയിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ്
ആഹ് പറഞ്ഞോളു
ഞാന് ഏഹ് അടുത്താഴ്ച്ച പ്രവാസ പ്രവാസത്തിലേക്ക് പോവാണ്.
എന്തുകൊണ്ട് ഇവിടെ താങ്ക
വിദേശത്തേക്ക് പോകാല്ലൊരു ഉദ്ദേശെണ്ട്.
ഇവിടെ നല്ലൊരു ജോലി ഉണ്ടല്ലോ
ഇവിടേ ഇവിടെ ഇനി എത്ര നല്ല ജോലി എടുത്തിട്ടും കാര്യില്ലാന്നാണ് എനിക്ക് തോന്നണത് കാരണം ഇപ്പോം ഇവിടുന്ന് കയറിപ്പോയാ എത്ര പൈസാ നമുക്ക് കിട്ടാ അതിലും നല്ലത് പൊറത്ത് എവിടേലും പോയി നല്ല പണിയെടുത്താല് അത്യാവശ്യം കൊഴപ്പില്ലാത്ത ശമ്പളം അമ്മ്ക്ക് കിട്ടും അതുകൊണ്ട് നമുക്ക് നല്ല ജീവിതം ക്ക ക്ക്‌ തോൺണത് അതേക്കാരം നല്ലത്
പക്ഷെ പ്രവാസ ജീവിതത്തിലേക്ക് പോയവരൊക്കെ പറയണുന്നത് ഇവിടെ എത്ര രൂപ കിട്ടിയാലും അവിടെ പോകുമ്പോൾ ആ സന്തോഷം ലഭിക്കുന്നില്ല എന്നാണ്
ഞാ ജസ്റ്റ് സ്പെല്ലിങ് മിസ്റ്റെക് ആണെങ്കിലും അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യാന് ഏഹ് ഇവിടെ നിന്നിട്ട് മുന്നോട്ട് പോണംന്നില്ലെങ്കില് പിന്നെ നമ്മള് ഈ വഴി തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലേക്ക് എ
എന്തിന് താങ്കൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടെന്ന് ഞാനും സുഹൃ
അതെനിക്ക് മതിയാകുന്ന മതിയാകുന്നില്ല കാരണം
താങ്കൾക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് വരാൻ കാരണമെന്ത് താങ്കൾ വിവാഹം കഴിച്ചിട്ടില്ല കുടുംബ ബുദ്ധിമുട്ടുകളില്ല
കുടും കുടുംബത്തെ നമ്മുക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ടേ മിക്കവാറും കുടുംബത്തിന്റെ അത്താണി ആയി പോയില്ലേ വേറെ ആരെങ്കിലുണ്ടായിര്ന്നെങ്കിൽ ആഹ് ഒരു പക്ഷെ ഞാന് ഈ ഈ നാട് വിട്ട് ഞമ്മളെ നാട് വിട്ട് വീട് വിട്ട് കുടുംബക്കാരെ വിട്ട് ഒരിക്കലും പോവില്ലായിര്ന്നു അതുകൊണ്ടാണ് ഏഹ് ഈ ഒരു ഇത് ഞാൻ തെരഞ്ഞെട്ത്തത്
ഒരുപാട് ആലോച്ചേന് ശേഷാണൊ ഇട്ത്തത്
അതെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം മാത്രമാണ് ഞാന് പ്രവാസ
ഞമ്മള് ഞമ്മളൊരിക്കലൊരു സാഹചര്യത്തിന്റെ സമ്മർ ദം മൂലംന്ന് കാരണം പറഞ്ഞ് മുങ്ങാൻ പാടില്ല. പ്പൊക്കെ അമ്മള് ഒരുപാട് തീരുമാനിച്ചതിന് ശേഷം മാത്രമെ ഇങ്ങ്നൊരു തീരുമാനെടുക്കാൻ പാടുള്ളു കാര്ണം ഇങ്ങനൊരുപാട് ട്ട് സാഹചര്യത്തിന്റെ സമ്മർദം മൂലം ഒരുപാട് ആള്കള് പ്രവാസ ജീവിതത്ത്ലേക്ക് പോയിട്ട് വളരെ ബുദ്ധിമുട്ടനുഭവി ക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം
ആഹ് ബുദ്ധിമുട്ടനുഭവിക്കു ഒര് പക്ഷെ ഒരു പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചെട്ത്തോളം ബുദ്ധിമുട്ട്ള്ള കാര്യേക്കാരം പക്ഷെ ആ കുടുംബം ആ കുടുംമ്പത്തിന് ആഹ് അവനേ ആ വ്യക്തിയേ എന്താ അത്താണിയായി കാണ്ന്ന ആ കുടുംബം ആ വീട്ടുകാര് ആ നാട്ടുകാര് അവരൊക്കെ സന്തോഷാവൂലെ അവരൊക്കെ സന്തോഷത്തിന് വേണ്ടീട്ടെന്തീയ്യുന്നു പല ആളുകളും ഏഹ് ഒരാളെ ജീവിതം എന്തീയ്യുന്നു തെജിക്കുന്നു
ഏഹ് ഇനിക്ക് പറയാന്ള്ളത് ഞമക് ക്കാകൊരു ജീവിതെ ഉള്ളു അത് ഞമ്മള് സന്തോഷിച്ച് സ്നേഹത്തോടെ സഹോദർത്തോടെ വീട്ട്ലെ ആളുകളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പുറത്ത് പോവാണെങ്കില് ഈ ഒര് സന്തോഷൊന്നും ലഭിക്കൂല
ശരിയാണ് പക്ഷെ അപരന്റെ സന്തോഷം കൂടി ഞമ്മള് പരിഗണിക്കണ്ടെ
ഒരിപ്പ യിപ്പ ഇപ്പങ്ങത്തൊരു നിരീക്ഷണം എന്നുള്ളത് എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്
എല്ലാവരും അവനവന് വേണ്ടി ജീവിച്ചാൽ ഈ ജീവിതത്തിൻ ഈ ലോകത്തിന്റെ മുന്നോട്ട് പോക്ക് എത്രെത്തോളം ഏഹ് ശരിയാവുന്ന് ഇൻക്കറിയൂല്ല പിന്നെ അത് മാത്രല്ല ആഹ് ഇനിപ്പൊ ഞാ വിദേശത്തേക്ക് പോ പോയി ഏഹ് അതുകൊണ്ട് ഏഹ് നേട്ടത്തെക്കാ ഏഹ് ദോഷത്താ ക്കാൾ ഏറെ എന്താണ് ഗുണാണ് അതുകൊണ്ട് മാത്രാണ് ഇങ്ങനൊരു തീരുമാനെട്ക്കാന് ഉദ്ദേശിക്കുന്നത്
ക്കാൾ കൂടുതല് ദോഷമായിരിക്കും ഉണ്ടാവുക കാരണം അവ്ടെ പോകുമ്പോള് കുടുംബത്തെ വിട്ട് നിൽക്കുന്നു സുഹൃത്തുക്കളെ വിട്ട് നിൽക്കുന്നു ഒരുപാട് ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നു അതൊക്കൊന്ന് മനസ്സിലാക്കി വെക്ക്ണ്ണ്ടോ അല്ലെഞി ങ്ങളൊരു
ശരിയാണ് ഏകാന്തത അനുഭവി ക്കണ്ടേരും പക്ഷെ നമ്മ്ളൊരു കാര്യം. ഞമ്മ്ള് ജീവിതത്തില് പഠിച്ച് വെക്കണ്ട ഒര് കാര്യണ്ട് നമ്മളെവ്ടെ പോയാലും എന്തിയ്യ അവടെ സന്തോഷ്ച്ച് നമ്മ്ടെ ഒപ്പെല്ലാരൊക്കേണ് ഒപ്പം കൂടെള്ളവരോടൊപ്പം നമ്മ്ടെ ഏട്ത്ത് എന്തൊക്കെ ഉള്ളത് അത് വെച്ച്ങ്ങാണ്ട് ഞമ്മള് സന്തോഷിക്ക. പിന്നെ ബാക്കിള്ളോലൊക്കെ സന്തോഷിപ്പിക്ക ഇതൊക്കല്ലേ ജീവിതത്തിന്റൊരു ഇത്
ഇങ്ങള് ആടുജീവിതം കണ്ടിട്ട്ണ്ടൊ അവര് ഒര് അവസ്ഥയാണെങ്കി എന്തായിരിക്കു അവസ്ഥ ആഹ് വ്യക്തി എത്രത്തോളം വേദനകളാണ് അനുഭവിച്ചത് അഞ്ചു വർഷത്തോളം അവിടെ താമസിക്കേണ്ടി വന്നു
അതെ ശരിയാണ് കേവലം ഒരാൾക്ക് അങ്ങനെ അത്തരത്തിലൊരനുഭവം ഉണ്ടായീന്ന് വിജാരിച്ച് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യരുത് ആഹ് ഒരു നിലക്ക് നമ്മള് കാണരുത് കാരണം എല്ലാവരുടെയും ജീവിതാവസ്ഥകൾ ജീവിത സാഹ എല്ലാം വ്യത്യസ്താണ് അതുകൊണ്ട് എ എന്തെയ്യരുത്. ഏ ഇത് നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത് ഇനി ആ് കാല എന്റെ ജീവിതകാലം മരണം വരെ ഞാൻ ചെയ്തിട്ടില്ല വിദേശത്ത് നിൽക്കുന്നില്ല ഒരു കാലം കഴിയുമ്പോ എന്നെയ്യും നാട്ടിലേക്ക് മടങ്ങി വരും ആഹ് ആഹ് ഒരു കാലയളവ് ല് വിദേശത്ത് നമ്മള് പണിയെടുക്കുന്ന ആഹ് കലയളവിൽ അത്യാവശ്യം സമ്പാദിക്കാൻ ശ്രമിക്ക ആഹ് സമ്പാദ്യ ങ്ങളൊക്കെ ആഹ് കുറച്ചൊക്കെ ചെലവഴിച്ചച്ച് ബാക്കിയുള്ളതൊക്കെ ഒരു ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടി മാ വെച്ച് പിന്നെ ബാക്കിയുള്ള ജീവിതം സുഗമമായി കൊണ്ടുപോവാന് ആഹ് എന്തേ ഉള്ളൂ പ്രവാസികൾക്കള്ളൂ കയ്യ
പക്ഷെ നിങ്ങ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമു ണ്ട് നിങ്ങള് ജീവിതം കഴിഞ്ഞ് ഒ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഉണ്ടായിരിക്കണമെന്നില്ലാ നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം ആഹ് കാര്യങ്ങളൊക്കൊഒന്ന് ചിന്തിച്ചേന് ശേഷം തീരുമാനം എടു
അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവ്വമാണ് പക്ഷേ ഏ ഈ ഭാര്യ ഉണ്ടാവില്ല അവര് വേറെ പോകും ഇതൊക്കെ അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോണില്ല കാരണം എന്റെ ഭാര്യ എനിക്കറിയാം ഏ എന്റെ ഭാര്യക്ക് എന്നെ അറിയാം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പോ പോകുന്നില്ലന്
താങ്കൾ അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും പറയ്യാൻപാടില്ല കാരണം അങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോലും ഇന്ന് ഈ ലോകത്ത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പത്രമാധ്യമങ്ങളിൽ കാണാൻ കഴിയോ
ട്ടുണ്ട് അത് ചിലരുടെ മോശമായ ഇടപെടൽ മൂലം മാത്രമാണ് ഏ ഒരിക്കലും ഏ. മറ്റൊരാള് മൂന്നാമത് ഒരാള് അതിലേക്ക് കടന്നു വരാതെ ഇത്തരത്തിലുള്ള പ്രശ്നം വരില്ല ഇനി മൂന്നാമതെ ഒരാൾ വന്നാലും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താല് ഇത്തരത്തിലുള്ളരു പ്രശ്നം ഉണ്ടാവു ല കാരണം അങ്ങനെയാണ് ലോകത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക്
നല്ലൊരു ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ളരു കാര്യം സംഭവിച്ചിട്ട്ണ്ട് പിന്നെ ഭാര്യക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് സമ്പാദ്യം ഉണ്ടായതിന് ശേഷം നാട്ടിലേക്ക് തിരി വന്നിട്ട് പോലും ആഹ് വ്യക്തിയെ പരിഗണിക്കാതെ ആഹ് ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ ഓടിപോയ ച സംഭവങ്ങള് പത്രവമാധ്യ മാധ്യമങ്ങളിലൂടെ ഞമ്മള് വായിച്ചതല്ലേ പിന്നെന്തുകൊണ്ട്
അതെ അത്തരത്തിലുള്ള സംഭവ അപൂർവ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ക്ഷെ ആ ഒരു കേവലം അപൂർവ സംഭവങ്ങള് മാത്രം എടുത്തയാല് നമ്മള് അതിന് എന്ത്യ്യരുത് മൊത്തത്തില് എല്ലാവരിലും അങ്ങനെ ഉണ്ടാവുന്ന് നമ്മള് വിചാരിക്കരുത് എപ്പളും എന്ത് ചെയ്യാ നല്ല പോസിറ്റീവ് ആയിറ്റ് നല്ല ചിന്തകള് മാത്രം കൊണ്ടുവരാ മോശമായ ചിന്തകള് ഒഴിവാക്കുക. അതാണ് പ്രധാനായിട്ട് നമ്മള് ജീവിതത്തിൽ പുല പുലർത്തേണ്ട ഒരു കാര്യം ! !
നല്ല ചിന്തകളെടുക്കുക എന്നുള്ളടത്താണ് പ്രശ്നം വരുന്നത് നമ്മള് എപ്പോഴും നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ
അതെ അത് ശരിയാണ് നല്ലതും ചീ ഏഹ് മോശമായതും ഏതാണ് എന്ന് ആദ്യം തിരിച്ചറിയാനുള്ള ഒരു ആഹ് ആഹ് കേവലബോധം എല്ലാ മനുഷ്യരിലും ഉണ്ടാവണം അതില്ലെങ്കിൽ ആ അത് മേ പ്രധാനായിട്ടും വരുന്നത് മ്മളെ ധാർമ്മിക ചിന്തകളിൽ നിന്നാ അപ്പൊ ധാർമ്മികമായ ചിന്തകള് ഇങ്ങനെത്തുള്ള ചിന്തകളൊക്കെ പ്രധാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യാണ്
അപ്പൊ താങ്കള് പോവുകാന്ന്ല്ലത് ഉറപ്പിച്ചു അല്ലെ
നെലവില് ഞാന് പോവാനാണ് സാധ്യത കൂടുതൽ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ സാഹചര്യം പിന്നെ വിദേശത്ത് ഇപ്പോ ഉള്ള സാ ഏഹ് നമുക്ക് നൽകുന്ന അവസരങ്ങള് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങള് ഇതൊക്കെ ഏഹ് എന്ത് ചെയ്യാ നമ്മള് മുതലെടുക്കുക ഏഹ് വളരെ കുറഞ്ഞ കാലത്തിൽ തന്നെ കൂടുതൽ സമ്പാദിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോ ട്ട് കൊണ്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത്
ആഹ് കാ പോകുന്നതിന് മുമ്പ് ഒരു തവണ താങ്കളെ എനിക്ക് കാണാൻ പറ്റുമോ
തീർച്ചയായും ഞാന് എൻ എന്തായാലും ആ വഴിക്ക് എറങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങളേയും പല ആളുകളെയും കണ്ട് സംസാരിക്കേണ്ടതുണ്ട് താങ്കൾ ഒരു നല്ല സുഹൃത്ത് എന്ന നില യ്ക്ക് ഞാൻ ആദ്യം താങ്കൾക്ക് വിളിച്ച് പറഞ്ഞു കാര്യം അറിയിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങള് ഗൾഫ് വിദേശത്ത് പോകുന്നതിന്റെ അഭിപ്രായം അറിയിച്ചതിലും സന്തോഷം
രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാന് നാട്ടിലുണ്ടായിരിക്കുന്നതല്ല അതിന് മുമ്പായിട്ട് വരേണ്ടതുണ്ട്
ആഹ് താങ്കളെവിടെ പോകുന്നു
എനിക്ക് ചെറിയൊരു വർക്ക് ചെന്നൈയില് ലഭിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് എനിക്ക് പോകേണ്ടതുണ്ട്
ചെന്നൈയിലോ ആഹ് ആഹ് എന്നാണ് പോകുന്നത് വരെ
രണ്ടു ദിവസം കൂടി ഞാൻ കുടുംബക്കാരുടൊ
ആഹ് എന്നാൽ ഞാന് രണ്ടു ദിവസത്തിന് മുമ്പായിട്ട് തന്നെ ആ വീട്ടിലേക്ക് വരാം വീട്ടുകാരെ ആഹ് ഒക്കെ കാണണം സംസാരിക്കണം കാര്യങ്ങളൊക്കെ
വരുന്നന്ന് അറിയിക്കണേ
ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും അറിയിക്കാം വരുമ്പോന്തായാലും അറിയിച്ചിട്ടേ വരുള്ളൂ
പോട്ടേ കാണാം
ആഹ് ഓക്കെ വീണ്ടും കാണാം